ആ അപ്പം നമ്മൾ പ്ലംബിങ് അടുത്ത പ്ലംബിങ് മേഖലയിലോട്ട് പോകുമ്പോം
ആഹ്
പ്ലംബിങ് ഞാ കുറച്ച് ദിവസം പോയിട്ടണ്ട് അ നമ്മള് ഒരു വീടെടുത്ത് ചെയ്യുമ്പം ഒരു പ്ല ഇത് ഇങ്ങനെ ആവശ്യമായ സാധനങ്ങളെല്ലാം കിട്ടി ആദ്യം നമ്മള് ചേർന്നത് അവിടത്തെ ബാത്റൂം ബാത്റൂം നമ്മൾ കോമ് റക്കി നമ്മള് ആദ്യം പ്ലംബിൻകുടി ചെറുതാണെട്ടോ
ആഹ്
പ്ലമ്പിങ്ങിനെ കുറിച്ചത് വല്ലത് ധാരണ ഉണ്ടോ
എനിക്ക് അങ്ങനെ ധാരണയൊന്നുല്ല എന്റെ ഒരു ഫ്രണ്ട് ദേ ഈ ജോലിക്കാണ് പോണത് പക്ഷെ എന്റെ ഒരു ധാരണന്ന് വെച്ച അവിടെ വലിയ ജോലിയൊന്നുംല്ല അങ്ങനെയാണ്
അത് അത് അത് വെറുമൊരു തോന്നലാണ് കമ്പനിയില് ഞാൻ പോയിട്ടള്ളതോണ്ട് പറയാ പ്ലബിങ് എന്ന് പറയുമ്പോ ഒരു കലയാണ് അത് ചെയ്യാനൊരു കഴിവ് വേണം
ആഹ്
ഒരു പ്ലംബിങ് ചെയ്യുമ്പ ആദ്യം നമ്മള് ചെയ്യാ്പ അവിടുത്തെ ആ ട്രാപ്പ് ചോയിക്കും ട്രാപ്പും സിങ്ങിന്റെ പോയിന്റ് സിങ്ങിന്റെ വേസ് റാപ്പന്ന് പറയ്മ്പം നമ്മള് കോൻക്രൈറ്റെല്ലാം കഴിഞ്ഞു ടൈൽസ് ഒട്ടിച്ച് ലാസ്റ്റ് ഫൈനല് കുളിക്ക വെള്ളം പിന്നെ എങ്ങനെ പോയൽ നൂറ്റി ഇപ്പം നൂറ്റമ്പത് എന്തോ വെലയുണ്ട് പിന്നെ ഒന്നരിഞ്ചിന്റെ രണ്ടര ട്രാപ്പ് വെച്ചാണ് ഇപ്പ മിക്കടുത്ത് ഇപ്പോഴത്തെ പറയുമ്പോൾ ട്രാപ്പ് പോയി ചെയ്യണാണ് അപ്പം ഇപ്പോഴത്തെ വേറെ കുറെേ മോഡൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അതില് കോൺഗ്ര ചെയ്യേ ഡ്രാപ്പ് വെച്ചിട്ട് നമ്മള് ഏഹ് ആദ്യ ട്രാപ്പ്വെച്ച് ട്രാപ്പിന്റെ സെന്റർ ചെമരിന്ന് ആറിഞ്ച് സെന്റർ രണ്ടു സൈടിന്നും ആറിഞ്ച് സെന്റർ ആഹ സിംഗിന്റെ പോയിന്റ് വേസ്റ്റ് വെള്ളം പറഞ്ഞത് പതിമൂന്ന് ഇഞ്ച് സെന്ററാണ് എന്ന വെച്ചാൽ അവിടെ ഒരു ഈ നമ്മള് പോയിന്റ് വക്ണടത് തന്നെ മേളിൽ ഒരു ഇലക്ട്രിഷന്റെ പോയിന്റ് പണി ലേയ് ന്റമ്മോ മോ അതിന്റെ പോയിന്റ്ങ്ങ ഇപ്പ എല്ലായിടത്തും പുതിയ പുതിയ മോഡലുള്ള തൊക്കിറങ്ങിണണ്ട് ഇപ്പം ഞാൻ ഞാൻ പോയിട്ടുള്ളപ്പം ഇപ്പൊ ഞാൻ പോയന്ന് പറയുമ്പം നാപ്പ നാല്പ്പത്തൊമ്പത് വീട് ഹൈറ്റിന്റെ വീടാണ് ജയൻ പോയത് ആഹ ആ ഫ്ലോട്ട് ഫ്ലോട്ട് ഫ്ലോട്ട് ഫ്ലോട്ട ആ അവൻ വലിയൊരു കമ്പിനിയിലാണത് പ്രശസ്തമായ ഒരു കമ്പനിയാണ് അപ്പൊ അവിടെ ഒരു വീട്ടി വീട്ടില് നാല് ബാത്റൂമം മൂന്ന് ബാത്റൂമൊക്ക കാണും ചില വീട്ടിൽ മാത്രം മൂന്ന് ബാത്രറൂമൊക്കെ കാണു അപ്പം ഞാൻ അത്യാവശ്യം പണിയൊക്കെ പഠിച്ചിട്ടുണ്ട് ഈ പണിയും കാര്യങ്ങളൊക്കെ അറിയാം അപ്പ ആദ്യം നമ്മള് വീട്ടിൽ കയറി ഉടനെ ഇതേപോലെ റാപ്പ് വെച്ച് ഉറപ്പിച്ച് ചെക്ക് യ്യാം എന്നിട്ട് ലോഡ് കയറ്റും ഒരു പതിന ഇരുപത് കൂട്ടം മണ്ണ് ആ പതിനെട്ട് കൂട്ടം കല്ല് പിന്നെ രണ്ട് ചാക്ക് സിമന്റ്‌ ഇടും അങ്ങനെ ഒരു മൂന്ന പേര് മൂന്ന് ലാബേ്സ്ിട്ട കോൺ്രക്റ്റ്
ഓ അങ്ങനെയാണ് ചെയ്യണെ ല്ലെ അപ്പതേക്ക് നോ അപ്പോഴത്തേക്ക് ഒരു വർക്കിന് എത്ര പേര് വേണ്ടിവരും
ഒരു ബാത്റൂം കോൺക്രൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ മൂന്ന് പേര് വേണം എന്ന് വെച്ചാൽ
ആഹ്
ആ ഒരു ദിവസം നിന്ന് ലോഡ് കയറ്റും മൂന്ന് വാത്രംഉണ്ടങ്കില് പിന്നെ ആഹ് പിന്നെ ഒരാള് ഈ ഈ കോ ലോഡെല്ലാം കയറി തിന്നിട്ട് ഒരാൾ രാവിലെ വന്ന് ആ ട്രാപ്പിന്റെ അളവൊക്കെ പിടിക്കും ച് ഹോളടിച്ച് വെളിയിലോട്ട് പൈപ്പിട്ട് അതിന് ച്ച് െറ്റ് ചെയറ പിന്നെ ഉച്ചക്ക് രാവിലെ പത്തു മണിക്ക് കാപ്പടിച്ചതിന മൂന്നുപേരും ഇവിടെവന്ന് മണ്ണ് ആദ്യം സിമന്റ് ഇട്ട് മിക്സ് യ്ത്
ആഹ്
പിന്നെ ചല്ലിയൊക്കെ കോൺഗ്രറൈറ്റ് കൂട്ടി ഒരാള് അകത്ത് മേസ്തിരി ആയിട്ട് നിക്കും രണ്ടുപേരു വെളിയില് ഹെൽപ്പർ ആയി അപ്പൊ രണ്ടു പേര് ഇരുന്ന് കൊഴച്ച് ഒരാള് നിന്ന് കോരി കൊടുത്ത് ഒരാൾ കൊണ്ടുവന്ന് ഒരാള് മേശിരി പറയണ പോലെ തട്ടി കൊടുക്കും
ആഹ്
ഉം അങ്ങനെ നിന്ന് ഒരുപാ മാത്രം എങ്ങനെ പോയാലും ഒരു ഒന്നര രണ്ട് മണിക്കൂറ് ചെയ്ത് നമ്മളൊ ഒരു അത്രേയും ആൾക്കാര് കൂടുതലുണ്ടെങ്കില് രണ്ടു പേർക്കന്ന് ചിലപ്പോ ചെയ്യും ആ അങ്ങനെയാണെങ്കിൽ
ആഹ് ആഹ് അപ്പൊ അതിനും നമ്മളെപ്പോലെ ഈ ഓരോ തൊഴിലിനും ഓരോരോ പാട് ഉണ്ടല്ലേ
അപ്പോൊ ഇത് ഏറ്റവും ഒരു കഷ്ടപ്പാടുള്ള പണിറയുംഎന്റെ അഭിപ്രായത്തില് പ്ലബിങ്ങും മേസ്തിരി പണിയ പോയി മേസ്തിരി പണി പറയുമ്പം നമുക്ക് പിന്നെ അകത്ത പണി ചെയ്യാം. പക്ഷെ മാതൊരു പണി കല്ലട്ട കല്ലെട്ടൊക്കെ വരാമ്പൊ വെളിയിൽന്ന് വെയിലത്ത് നിന്നൊക്കെ പണിയ്യേണ്ടി വരും. അതുകൊണ്ട് അത് ഭയങ്കരപ്പെട്ട പണിയാ പിന്നേ സാലറി അത്യാവശ്യംല്ലേ വെളിയിലൊക്കെ ആണെങ്കിൽ ഈ കമ്പിൂഊനി പണിക്ക് ശമ്പളം കുറവാണ്.
ഓഹ് അല്ലാതെ നമ്മൾ അല്ലാതെ എടുത്ത പോവാ അല്ലാതെ ചോദിച്ചച്ച് നമ്മൾ ഓരോ
ആഹ് അങ്ങനെയണെങ്കിൽ ആയിരത്തി മുന്നൂറൂ ഹെൽപ്പറിന് ശമ്പളം ഉണ്ട് ഹെപ്പർ പറഞ്ഞ ശമ്പളം ഉണ്ട് ആയിരത്തി മൂുന്നൂറ് സരിക്ക് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുനൂറ്ല്ല ശമ്പളം കിട്ടും.
അപ്പൊ ഇങ്ങളിപ്പ ഇത്പോലലന്ന് വച്ചാ കമ്പനി ബേസ് പോകുമ്പോ ഇതിനേക്കാളും കൊറയൂല്ലേ-
കമ്പനി ബേസിന് പോകുമ്പ ശമ്മള കൊറവാ ഉം തൊള്ളായിരം ആയിരത്തി മേസ്തിരിക്ക് ഓഹ് മേശരിക്ക് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഒരുന്നൂറൊക്കെയാണ് ശമ്പളം
അപ്പോഴത്തേക്ക് അപ്പൊ നിങ്ങ ഇത് ഇങ്ങനെ ചെയ്യണ നഷ്ടംല്ലേ?
നഷ്ടല്ല ലാഭമുണ്ട എന്ന് വെ കഴുമ്പോ നമുക്കല്ല ലാഭവും പണി എടുക്കണോ രിക്ക് ലാഭവമായിരിക്കും. എന്ന വച്ചാൽ അവര് ഒരു വീട് മൂന്ന് മൂന്ന് ബാത്റൂം മാത്രം
ആഹ്
ഏഹ് മുപ്പതിനായിരം രൂപക്കായിയിരിക്കും കൊടുക്കണെ പിന്നെ വെളിയിൽ പണി നട ഗ്രൗണ്ട് വർക്ക് നടക്കണേന് മറ്റേമാർക്ക് പിന്നെ എക്സ്ട്രാ പണി ഓഹ് എക്സ്ട്രാ പണികൾ വെരണൊങ്കിൽ അതിൽന്ന് പിന്നെ ഒരു അവിടത് ഒരു വീട് വെച്ചിറങ്ങുമ്പോ എങ്ങനെ പോയാലും
ആഹ്.
ഒരു പത്തിഇരുപതിനായിരം രുഅ ലാഭം കിട്ടനോട നാപ്പത്തൊമ്പത് വീടുണ്ട് ഇത്രയും വീ ല്ലാ അ അവന് ഒരു വീടിന് ഇരുപതിനായി ചിലപ്പോ അയ്ല് കൂടും- എക്സ്ട്രാ വർക്ക് ഒക്ക വരമ്പ ഈ എന്ന് വച്ചാ കം മ്പിനീലൊരു പ്ലാനിങ്ങിലാരിക്കും ആദ്യം വെക്കണത് പിന്നെ വീടുകാര് വീട്ടുകാര് വച്ചിട്ട് വന്ന് നോക്കുമ്പോ അവർക്ക് പിന്നെ എക്സ്ട്ര വല്ലതും വെ ഇന്നൊന്നിരിക്കുമ്പം അത് വെച്ച് കൊടുക്കുമ്പം അടുത്ത് എക്സ്ട്രാ പൈസ കിട്ടും.
ആഹ് ആഹ് അപ്പൊ നമ്മള്ഈ ഒരു വീട് വാങ്ങിക്കമ്പം ഈ വീട് കമ്പനിക്കാര് ഫുള്ള് ചെയ്ത് കൊടുക്കണേആണല്ലേ?
ഓഹ് കമ്പനികാര് ഫുള്ള് ചെയ്ത് കൊടുക്കും എന്ന്വെച്ചാ ഈ വീട്ടുകാരിക്ക് നിന്ന് സമയം ഇല്ലാത്തോണ്ടാണ് ഈ കമ്മിനിക്ക് വീട് കൊടുക്കണ അല്ലെ ഈ കമ്മിനി എന്ന്വെച്ചാൽ ഒരു വലിയൊരു കമ്മിനി സ്ഥലം എടുത്ത് നാപ്പത്തൊമ്പത് വീട് വയ്ക്കുമ്പം ആ ഒരു വീട് വെച്ച് കഴിയുമ്പോ അ അഞ്ചു വർഷത്തേക്ക് കമ്മിനി ഗ്യാരണ്ടി കൊടുക്കും ഇവിടെ ഇനീ വീട്ടിൽ എന്തിരു വക പ്രശ്നം വന്നാലും അഞ്ചു വർഷത്തേക്ക് ഈ വീട്ടിൽ എന്തൊരു കംപ്ലെയിന്റ് വന്നാലും അവര് ഏറ്റെടുക്കും. പിന്നെ ഈ കമ്പിനി പണി ചെയ് ഈ പയ് സമയം ഇല്ലാത്തോരാണ് ചെയ്യണത് അതുകൊണ്ട് ഈ കമ്പീനി പണി ചെയ്യണത് ഏറ്റവും വലിയൊരു മണ്ടത്തരം എന്നേ ഞാൻ പറയുള്ളൂ മെ ചെയ്യണ കാര്യം കൊണ്ട് എനിക്കറിയാം അവരെന്തിരൊക്ക ഉടായ്പ് കാണിക്കോന്നും എന്തിരൊക്ക അതില് കൊറ എന്ന് വെച്ചാ എത്ര പൈസ കുറഞ്ഞ് കിട്ടോ അതൊക്കെ അവര്
അത്രേ അവര് ചെയ്യും വാ ആഹ് അഹ്.
നിന്റെ വീ
അപ്പൊ വലിയ അപ്പൊ വലിയ ക്വാളിറ്റി കാണൂലല്ലേ ആഹ് വീട്.
കാണൂല്ല നമുക്ക് അഞ്ചു വർഷം കഴിയമ്പോം സിമ്മെന്റ് വെടിച്ചിൽ വരും. പിന്നെ അവിടെ എല്ലാം എല്ലാ പ അ
അത്രെയും അവര് സൂക്ഷിക്കൂല വീട് ന്ന് വച്ചാ വെള്ളോ ആയാലും അങ്ങനെ വ ലുതായിട്ട് ഒഴി
സൂക്ഷിക്കണന്നത് അല്ല വീട് വയ്ക്കാൻ നേരത്ത് ക്വാളിറ്റി കൊറഞ്ഞുസാധനങ്ങള് ട്ടു പയോഗിക്കാം അങ്ങനെ കൊറെ എന്തെങ്കിലുഒക്ക പൈസ കൊറവ് കിട്ടും അതിലൊക്കെ ട്ടവര് ചെയ്യ് എന്നിട്ട് ലാസ്റ്റ് പെയിന്റടി ച്ചീ ഇന്റീരിയർ വർക്കും കൂടി ചെയ്യുമ്പോ വീട്ട്കാര് കണ്ണ് അയ്യോ വെളീൽ അതൊക്കെ കൊറചോസൊക്കഴിയുമ്പ ഇന്റീരി വർക്കൊക്കെ ഒരു പാ ഒരുരുതാവും പിന്നെ വിള്ളല് വരും ലീക്ക് വരും അങ്ങനത്തെ കൊറെ സംഭവങ്ങളൊക്കെ വരും പിന്നിതില് ഇങ്ങില് കള്ളത്തരം കാണിക്കാൻ പറ്റാത്ത രണ്ട് സംഭവങ്ങള്ളാ ഒന്ന് പ്ലംബിങ്ങിന്റെ സാനത്തില് ഒന്നെലക്ട്രിക് സാനത്തിൽ
ആഹ് അതെ
കള്ളത്തരം കാണിക്കാൻ പറ്റൂല്ല എങ്കി പെട്ടെന്ന് പൊട്ടിം ഞ്ഞി അതങ് പോം ഉം അതാണ് അതിന്റെഒരിത് പിന്നെ ബാക്കി തേപ്പ്‌ പണീ എന്തിര് പണിന്ന്
അ ആഹ് ആഹ് പക്ഷെ നമ്മള് അല്ലാ നമ്മള് പൈസ് സ കൊട്ത്ത് അല്ലാ നമ്മള് ഒരു ത് തൊഴിലാളിയെ വെച്ച് ചെയ്യണെയാണ് ഏറ്റവും കൂടുതൽ നല്ലത്
നല്ല നമുക്കതില് എന്തര ഒരു കള്ളത്തരം കാണിക്കാൻ പറ്റൂല
അതെ അതെ ആഹ്.
ഈ കമ്പനീൽ വന്ന് ചെയ്യണവരൊക്കെ രീതി അങ്ങനെയാ.
ആഹ് നമ്മ വീടെന്നൊക്കെ പറയു നമ്മളൊരു സ്വപ്നം അല്ലേ അപ്പൊ ഇതിക്ക് നമ്മൾ അത്രയും കെയറ് കൊടുത്തല്ലേ അത് വെക്കിന്നത്.
വയ്ക്കാൻ പറ്റോളൂ അതും കൂടെ ഒന്ന് ആലോയ്ക്ക വീട് ഒരു വട്ടേ വയ്ക്കാൻ പറ്റോളൂ ഈ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിട്ട് ചെലെഒരു വീട് അയിന്റെന്നും ഒരു ആവശ്യല്ല നമുക്ക് കയറി കെടക്കാ ഒരു വീട് അതിന്റെ ആവശ്യേ ഒള്ളൂ പിന്നെ വയ്ക്കണം വയ്ക്കാൻ നല്ല കാണാനും ഭംഗിയായിട്ട് ആ രീതിയിലങ്ങ് വെച്ചെയ്യാ
ആഹ് അതെ
നമ്മളെ വരും തലമുറയ്ക്കത് ഉപയോഗപ്പെടും ആഹ് അങ്ങനെ നമ്മള് ഇ പ്പം നമ്മള് ഒരു ദരിദ്രാനായിട്ട് ജനിച്ചിട്ട് നമ്മളെ കൊച്ചുങ്ങൾ ദരിദ്രരായിട്ട് മാറിക്കുന്നേല് നമ്മള് ഒരു ദരിദ്രനായിട്ട് ജനിച്ചു കഴിഞ്ഞാ അത് നമ്മളെ തെറ്റല്ല നമ്മളാ ച്ഛനമ്മെടെ പ്പ നമുക്ക് ജനി ക്കാൻ പോണ കൊച്ച് ദരിദ്രനാവണങ്കി അത് നമ്മളെ നമ്മളെ ഇതാണ്. ന്ന് വെച്ച് നമ്മളവർക്ക് വേണ്ടിട്ട് ഒന്നും ഉണ്ടാ നമ്മളുണ്ടാക്കണം. ഐ ഞ്ഞാണ് അവ്ട്ന്ന് അമ്മൊള് രികിടിക്ക്ണ്
ആഹ്
അങ്ങനേണ് അപ്പം പഠിത്തം കൊണ്ട്
വലിയ ഇതൊന്ന്ല്ല സർട്ടിഫിക്കറ്റ് വാങ്ങി ഓരിടത്ത് വെക്കാന്നതേ ഒള്ളൂ
അങ്ങനെ പഠിച്ച് കിട്ടണങ്കി പഠി അത് പഠിത്ത്ന്റെ പറയാമൊ?
അതെ അതേ പോലെ ഇപ്പഴ് ഈ പ ത്രേം പല്ല് വൃത്തി പഠിച്ച ആൾക്ക് പോലും പ്പ ജോലി കിട്ട്ണില്ല
ഉം ജോലി ജോലി ട്ടും പഷെ അതിന്റെ പിറകെന്ന്റങ്ങി ഇപ്പം മറ്റെ കാസ്റ്റ് ഇന്റീരിയൊക്കെണ്ടല്ലോ ആഹ് കാസ്റ്റ് കുറഞ്ഞവർക്ക് അത് സംവരണം അതൊക്കെ പോവാള്ള കാലം കഴിഞ്ഞ് ഇനിന്ന് ഇനിയള്ളൊരു കുറച്ച് വർഷങ്ങൾല ഒര് നമ്മളെ ഒരു ഇതൊ ക്ക് ആവുമ്പഴത്തേക്കും ജാതി കർഷണൊന്നും നോക്കൂലായ് ഉം ഇങ്ങനെ സമ്മയിച്ച് അവ ക്ക് സർട്ടിക്കിൽ വെക്കാള്ള ഒരിതായിട്ട് മാറും ഉം
അതൊന്നും ഇപ്പ സ്ത്രീകൾക്കൊക്കെ സൗജന്യ യാത്രയില്ലേ
ആഹ് ശ അതില് ഇപ്പം സംഭരണ അല്ലേ
ആഹ് അതെ
ആഹ് അത് നല്ല കാര്യാ എൻ എൻ്റെ ഒരീതില് എന്ന് പറയുമ്പോ അങ്ങനെ കൊടുക്കണ്ട ഒരാവശ്യം ഇല്ല
ആഹ് അതെ എന്ന് വെച്ചാ അപ്പഴത്തേക്ക് ഈ കേസാ ർടി സിക്കാർക്ക് സാലറിയിലേക്ക് ഒരു ബുദ്ധിമുട്ട് വരും
സാലറിയിലെ ബുദ്ധിമുട്ടും അല്ല നമ്മള് പൊതുവേ നോക്കണം പൊതുവേ നോക്കാ ണെങ്കി എന്റെ എന്റെ ഒരു അഭിപ്രായത്തിലാണ് ഇ ഈപ്പ് ഫ്രീ സർവീസ് കൊടുക്കേണ്ടന്ന് പറയുമ്പോ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കാല് കാ ദേഹത്തിലൊര് ന്ന്ച്ച കാല് കയ്യ് അങ്ങനെ ള്ള ഭിന്നശേഷിക്കാര്ക്ക് അങ്ങനെയുള്ളവർക്ക് പിന്നെ മുതിർന്ന സ്ത്രീകൾക്ക് സ്ത്രീകൾക്കും ആണ്ങ്ങക്കും അല്ലാതെ ആണ്ങ്ങ അതിയന്നെ അങ്ങനെ കൊടു ത്തിട്ട് ഒര്കാര്യല്ല ഈ വണ്ടിയും ബൈക്കും ഉള്ള ആള് ഒര് വല്ല്യ ഐ ടി ജോലിക്ക് ഐടി ജോലിക്ക് പോണോർക്കൊക്കെ ഇപ്പൊ ബസ് ലാണ് പോണത് വീടും കറൊക്കെ വീട്ടിൽ വെച്ചിട്ട് ആഹ്
പക്ഷെ നമ്മള് ഇങ്ങോട്ട് എന്റെ റോഡിലോട്ടൊക്കെ എപ്പഴും ഉണ്ട് കെട്ടോ ഈ ബസ് ഈ പ്ര പ്രിയദർശിനി എന്ന് പറയുന്ന ബസ്സ്
പ്രിയദർശനി ബസ് ഇവിടെയ്ണ്ട് പക്ഷെ സിറ്റിയിലോട്ടെക്കെ കുറവാ
ആഹ് അതെ അതെ പഷെ സിറ്റിയിലോട്ടാണ് വിടേണ്ട ഈ ബസ്സെ അപ്പ ഈ സ്കൂൾ പിള്ളേരൊക്കെ വര്ല്ലേ അപ്പൊത്തിക്ക് അവർക്ക് ഒരു ഇതാവത്തില്ലേ എന്ന് വച്ചാ അവരിക്ക്
ചിന്തിക്കുന്നുണ്ട് എന്ന് വെച്ചാ അ സിറ്റിലോട്ട് വിട്ട് കഴിഞ്ഞാ അവർക്ക് നല്ല ഇപ്പം കേരളത്തില് എങ്ങനെ പോയാലും ഒര് ഒരു കോടി രൂപ ബഡ്ജ് ആയി ഇപ്പൊ ഒരു ഒരു ഒരു കോടി രൂപയാണ് ഒരു ദിവസം നഷ്ടം വരണത് കെ എസ് ടി സി
ആഹ് അവരീ നഗര ര ഈ നാ നഗരം പ്ര വലിയ ആളില്ലാത്ത അങ്ങോട്ടെക്കേണ് ഈ ബസ്സ് വിടന്നേ അല്ലാതാ സിറ്റിയിലോട്ട്
ക്കെ ആണ്
ആ അതെ അതെ പക്ഷെ ഇത് ഏറ്റവും കൂടുതൽ ആവശ്യ സിറ്റിയിലോട്ടാണ് സ് ആഹ് വലുതായിട്ടില്ല അല്ലേ
ഓഹ്
ആഹ് ആഹ്
അങ്ങനെയുള്ള കാര്യം പിന്നെ തിരുവനന്തപുരം വളരെ
ആഹ് ശരി ശരി